ഹലോ ആ എന്താ എന്തൊക്കെ വിശേഷ നല്ല വിശേഷം തന്നെ എന്താ വർത്താനം ഏ നല്ല മഴേ
ആ അതെ ഇപ്പൊ ഇവിടൊക്കെപ്പം തോർന്ന്
ഏ ഇവിടെ നല്ലോണം ണ്ട് ന്നാൽ
ഏ ഇവിടെക്കെന്ന തെളിഞ്ഞു വര്ന്ണ്ട് ഇവിടത്തൊക്കെ അങ്ങോട്ട് നീങ്ങിക്കാ തോന്നണ്ട്. ഇവിടെ സ്കൂൾക്ക് കുട്ടികൾ പോണില്ല ആ ടൈമിങ് നല്ല മഴണ്ടായിന്ന് കാക്ക പോയോ കാക്ക കല്യാണ നിശ്ചയത്തിന് പോയോ
കാക്ക ഇപ്പോ ആട്ട്പോയിട്ടോള്ളു ആ ഇപ്പട് പോയി പിന്നെ ഉം അത് വന്നാ
ആ ഞാൻ പിന്നെ അത പിന്നങ്ങള് പർഞ്ഞേക്ക്ന്ന കൊർച്ചെയ്ഞ്ഞിട്ട് വിൾച്ചാജാരി പിന്നെ ഞാനങ്ങനെ വെച്ചു പോകേ. ന്നങ്ങള അങ്ങട്ട് അട്ച്ചത് ഞാൻ കണ്ടിട്ടുണ്ടായിന്നില്ല.
പോയാണ്ട് പിന്നീ വന്നു ഇങ്ങട്ട്.
ഏഹ് അഹെന്തേയ്?
അയിന് ഫോണ് കാണ് ലില്ലേല്.
ഏഹ് അപ്പ എവിടെച്ചീന്ന്?
ക്കറിയ അത് പീട്യേ വെച്ച് മർന്ന് അപ്പ ഞാ അയ്ക്ക് വുൾച്ചോക്കിട്ട് ബെ ല്ലടിണ്ട് അപ്പ യാ ഇന്നോടർഞ് പീടേണ്ടാവുന്ന അലർഞ്ഞു പോയിപ്പോ.
ആഹ്
ഉം ആഹ്
അഹ് സെരി
ബലയ്ന് എടേയ്ലൊക്കെ വന്നാല് നല്ല പാകാവേ.
ഏഹ്
ആഹ്. ഇബലൊക്കെ അയ്ന്റെടെ വന്നാ അല്ല പാകാവു പറിയ.
അത് സരിയാണ്. അത് ശരിയാ
പൊജ് നേരെത്തെ പോയാതിരി ആവും പിന്നെ
ആഹ് അതണ്
പെട്ടെന്നറ്റെ വന്നാല് പാകായി ഉം
ഉം ഇമ്മാന്റെട്‌ത്ത് ഓക്കില്ലേ?
ഏഹ്
ഇമ്മാന്റെട്‌ത്ത് പോക്കില്ലേ ചോയ്
ആഹ് ഇമ്മാന്റട്‌ത്ത്ക്ക് പോല്ണ്ട്‌ പിന്നെ ഞാൻ നാളറ്റെ മറ്റന്നാളറ്റെ പോണം ര്ച്ച്ക്കാ
ഹേ
ഉം പിന്നെ പോയാ പവ്ടെ രണ്ടിസം നിക്കലൊക്കെന്നെ
പണിയാള്ളോക്കെ ഒരുങ്യൊ?
ആഹ് പണി തങ്ങനെ ഇട്‌ത്ത് ഇട്ത്ത് നീങ്ണൂല്ല കയ്യ്ണൂല്ല അർഞ്ഞയ്ര്യാപ്പത് ഹ് ഒന്ന് ഇട്ക്കുമ്പോ ഒ
ഹ് എന്തേ റ്റി എന്താണ്?
കാക്കേ ഒറ്റക്കാവും അറിയാ ഹലോ
ഹ് ആഹ്
കാക്ക ഒറ്റക്കാവും അറിയാ ആഹ് പിന്നെ ജ് ആഹ് ന്ന് ആഹ് കേക്ണ്ട് ന്ന്ക്ക
അങ്ങനെ
ആഹ് എട്കൊക്കെ ന്ന്ക്കൂ
ആഹ് ഇല്ലേ ഞാൻ പോയിട്ട് ഉം പിന്നെ എന്തൊക്കെ വർത്താനം ഏഹ് കൊറേസായിക്ക്ണൊന്നും പോയിട്ടേ. ഉം
ഏഹ് പോവാ കയ്യൂലല്ലേ
ഇല്ലേ ഇവല് ഇപ്പോവന്ന്ട്ടും കൂടി ഞാൻ പോയില്ലാ ദൂരൊന്നുല്ല കൊറ്ച്ചെന്നെയുള്ളു കിലോമീറ്ററെ ഒള്ളു
തന്നേ
ഉം
പിന്നെ ആറ് കിലോമീറ്ററ്ല്ലേ കൊറ്ച്ചൊക്കണ്ടല്ലോ
ആഹ് അതെ കൊറ്ച്ചൊക്കണ്ട്
ആഹ് നാല് കിലോമീറ്ററൊട്ടെ ഇണ്ടാവോള്ളു
ആഹ് അട്ത്താണ്ല്ലേ
ഉം ആഹ് അട്ത്താ ഇവട്ന്ന് പയിനഞ്ചുറുപ്പ്യൊട്ത്താതി ബസിന്
ആഹ് അങ്ങനെ പയിനഞ്ചുറുപ്പ്യന്നൊള്ളൂ പിന്നെ ഓ പിന്നെ ഒ ഓട്ടോറ്ക്ഷക്ക് പോരാൻ മുപ്പഹ് വാണം
ശരി ഉം പോവാറിമ്പോത്ത് അമ്മക്ക് മെനക്കടാണ് അന്നത്തോവസം
ഇവടെ ഒരുക്കി വെച്ച്ട്ട് പോവാന്ല്ലേ ഇവ വെച്ചെ ച്ചാട്ത്ത് തിന്നോ
അവൊക്കെ തിന്നും
ആഹ്
ആഹ് അത് പാട പരിപാടിക്ക് ഇപ്പൊ ഒരു ചായാന്റെ കടി കൊടുത്തിട്ട് അഹും വാണ്ടാ
ആഹ്
ആഹ് രാവിലെ പിന്നെ ഒരു രണ്ട് ഇഡ്ലി തിന്നതാ ആറണിയാവുമ്പോ അല്ല ആറര ആറരക്ക് ഇങ്ങനെ പോവാ പറഞ്ഞപ്പം ഞാൻ വേ ഇണ്ടാക്കി കൊടുത്തേനി ഔ ക്കപ്പം വേശ്ക്ക്ണ് ഇല്ലേക്കു അയ്ന്
ആഹ് ചായ കുടിച്ചില്ല
ഏഹ് അഹ് പിന്നെ ചായന്നെ ഇപ്പൊ ണ്ട് അവിടെ പരിപാടി കട ത്ത് എന്തണ്ടാവർഞ്ഞി ഇണ്ടാവേക്കും
ആഹ്
എന്തങ്കിലൊക്കെ ഉ
ആഹ് ആഹ് അപ്പൊ ഇങ്ങട്ട് വരാ കല്യാണ നിശ്ചയത്തിന് അങ്ങട്ട് പോകല്ലേ ആഹ് അല്ല അപ്പ അങ്ങട്ട് പോവല്ലേ ഇങ്ങട്ട് വരു കെ കഴിഞ്ഞോ കുർച്ച് കൊടുന്നീനു അവരു അല്ല നിങ്ങക്ക് ഇല്ലേ ആഹ് ഇണ്ട് അല്ലെ കഴിഞ്ഞുക്കുണു പറ ഇൻക്ക് പ്പം ഞ്ഞി ആവശ്യം ഒന്നും ഇല്ല ഇണ്ട് ആടെ ണ്ട് കൊറച്ചുണ്ട് അല്ല കഴിഞ്ഞിക്ക്ണു പറയ അല്ല കൊറച്ചാ കൊടുന്നാ അതാണ് കൊടുന്നിട്ട് ഇങ്ങനെ ചീഞ്ഞു പോയിട്ടെ പറി അല്ലേ ഞാനതല്ലേ ശേ കല്യാണ നിശ്ചയച്ചയത്തിന് അപ്പം അങ്ങട്ട് പോവല്ലേ ഇവട കൂടല്ലല്ലോ ആഹ് അപ്പൊ പിന്നെ ഇവിടെ ഇങ്ങനെ എന്തെലും ഉണ്ടാവണ ഒന്നും ഇണ്ടാവൂല്ല ല്ലോ
ആഹ് അതന്നെ ഇവട്ന്ന് തിന്നിട്ടൊന്നും ഇല്ല ചിലപ്പ അവടെന്തേലും ച്എന്തെങ്കിലും കടി എന്തെങ്കിലും ഉണ്ടാവേരിച്ചിട്ടാവേ.
ആഹ്
അആയിനങ്ങനെ തിന്നൂല്ല്യന്.
ഏഹ് വാക്കിയായിലേ
ഉം ബാക്കി യർഞ്ഞാ അയിനാത്രം ഉണ്ടാകില്ല്യ കൊർച്ചേ ഉണ്ടാക്കിട്ടൊള്ളൂ.
ആഹ് അത് ഞ്ഞിങ്ങള് തിന്നുല്ലേ അതാണല്ലോ ഞമ്മളെ ഏഹ്
നമ്മളന്നെ ഇപ്പൊ തിന്നാള്ളൂ. ആഹ് നമ്മളെ പരിപാടിപ്പ അതാ കൊടുത്ത് കുടിച്ചിനി ഇപ്പ പത്തണ്യാവുമ്പോ പിന്നിം വിശക്ക വിശക്ക്‌വേ
ആഹ് ആഹ് പിന്നെ
പിന്നെ
ആഹ്
പിന്നെ വേറെ എന്തൊക്കെണ്ട്
പിന്നെന്താ? ഫസീലിം വുള്ച്ചുകുണു ഞാൻ കേട്ട്ട്ടില്ല.
ഏഹ്
ആഹ് കേക്ക്ണില്ലെ? പസീലിം വുള്ച്ച്ട്ട്ണ്ടാരുന്നു ഞാൻ കേട്ട്ല്ലാ പറ്യെ
ഏഹ് അഹ് സരി ഓളും വുള്ച്ചിംണ്ടാവുലെ. ആഹ് പിന്നെന്താ വർത്താനൊക്കെ? പിന്നെ കുളിയൊക്കെ കഴിഞ്ഞൊ? കുളിയൊക്കെ കുളി ക
ഇല്ലെയ് കഴിഞ്ഞ് ട്ടില്ലാ ഞാനെ മീനോണ്ടിരുന്നു മീന് താക്കി അപ്പള്ക്ക് മൂത്തച്ചിടട്ത്ത്ക് കൊറച്ച് ത്തരം വർത്താൻത്തിനോയി ഉം
ഏഹ് മൂത്തച്ചി അവ്ടെ അടുത്തെന്നെ
അപ്പ അങ്ങനൊക്കെ ഇക്ക്പൊ മീന്ക് അർച്ച്ക്കെങ്ങട്ടെ പാത്രം കഴ്കാൻണ്ട്
ഓഹ് ഹലോ മൂത്തച്ചി അവിട്ത
ഇവട് തന്നേണ് ബാക്കി തന്നേണെയ്
ആഹ് പിന്നെ തൊട്ടട്ത്തെന്നെ
ആഹ് ആഹ്
ഉം എളച്ചൻ ഏഹ്
എളേച്ചമാരില്ല ഞാൻ തന്നെ എളേച്ചി
ഏഹ് അത് സരി
ഉം
ഉം തൊട്ടട്ത്തെന്നെലേ
ഉം തൊട്ടട്ത്തെന്നെ ഒന്ന്
ആഹ് അതെ നു കെട്ടിച്ചിണ്ടാവുലേ
ഓഹ് ഓൾക്ക് പേര കുട്ട്യാളും മക്കളും ഒക്കെ ആയിട്ട് ഓൾക്ക് തെരക്ക വരാനെന്നെ ഒയ്
ഏഹ് അത്ശരി ഇങ്ങളങ്ങ്ട്ട് പോവലാവുലേ
ഉം പോക്ക്ണ്ട് ഉം ഇപ്രാവശ്യോല് വന്ന്ട്ട് ഞാൻ പോയി ലാ ഓര് പോയി കാരണം ഇൻക്ക് വണ്ടിമ്മിരിക്കാൻ വയ്യാർഞ്ഞിട്ട്
തന്നേ
എങ്ങ്ടും പോയിട്ട്ല്ല മോളട്ത്ക് പോലും പോയിട്ടില്ല മോളൊക്കെ ഇങ്ങ്ട്ട് വന്ന് ഇങ്ങനെ നടക്ക്
ഏഹ്
വണ്ടി
ആഹ് അയ്ക്കായില്ലല്ലെ പിന്നെ പുതിയാപ്പ്ള വന്നാലൊക്കെ പോവൂലെ ആട്ട്
ആഹ് പോവുയ് വന്നാ പോവും
ഏഹ് ഏഹ് അഹ് സെരി ഉം
ആഹ്
അവിട്ന്ന് കൊറച്ചേരം കഴിഞ്ഞിട്ട ഓൻ വര
എടെ പോയ പിന്നെ അങ്ങനെന്നെ പോയ ആഹാ അന്നടെ പോവും എപ്പ വന്നാലും പോക്ക് ഉണ്ട് ഒവിനനുസരിച്ചിട്ട് ഉ
ഏ
പിന്നെ
ഞത ആളതൊന്നല്ല ആളന്നല്ലന്ന അറിയ ഞമ്മളാങ്ങളായിര അല്ലറ
ആ
അല്ലെ അമ്മാക്ക മടിയറിയാ എന്റെവിടെ രണ്ട നാലാങ്ങളരുണ്ട്
പെണ്ണുങ്ങളോ പെണ്ണുങ്ങളോ
രണ്ടാള്
ആ നിങ്ങക്ക് ഏട്ടത്തിയാ അനിയത്തിയാ
ഉം
ആ എട്ടത്തിന്റെ മോളാണല്ലോ ഇവിടെ ഉണ്ടായിന്നല്ലേ
നാലാള് അനിയ ത്തി യ ള്ളത്
അനിയത്തിയാ
നാള് കണ്ടിയേ അനി
കുട്ടി അനിയത്തിന്റെ കുട്ടിയാ ന്നായിക്കോട്ടെ ഞാൻ വിളിക്ക
ആ അനിജത്തിന്റെ മോള നൾടന്